ഹലോ
മാടി പറാ എവിടാ?
ആഹ് ഞാൻ ഇവിടെ വീട്ടിലുണ്ടടി, നീ എവിടാ?
ഞാന് ഇവിടെ ഞങ്ങടെ വീട്ടിലാ
ആണോ സുഖം ആണോ
ആഹ് സുഖായിട്ട് പോന്നു
പിന്നേ ഞാന് ഇങ്ങനെ ഇടക്ക്‌ ഇരിക്കുമ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് നമുക്ക് എല്ലാർക്കും കൂടി ഒരു ഗെ ടുഗെതർ നടത്തിയാലോന്നെക്കെ നിനക്ക് തോന്നാറൊണ്ടോടി
പിന്നേ എത്ര നാളായി എല്ലാരൂടെ ഒന്ന് ഒരുമിച്ച് കണ്ട
അതെ അതെ എല്ലാരേം കണ്ടിട്ട് എത്ര നാളായി ഇങ്ങനെ ഇരിക്കുമ്പോ പണ്ട് നമ്മള് കോളേ ജില് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുമായിരുന്നല്ലോ മാക്സിമം നമ്മൾ ഇപ്പോ ഉള്ള ടൈം എൻജോയ് ചെയ് ണം കൊറേ നാള് കഴിഞ്ഞാല് നമ്മക്ക്‌ ഇതൊക്കെ ഒള്ള് ഓർക്കാന് പിന്നെ ഇതൊക്കെ ഒരു മെ ക്കെ അന്നിങ്ങനെ നമ്മുടെത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരുന്നല്ല അന്ന് പറയുന്നെ പക്ഷെ ഇപ്പോഴാണ് ശരിക്കും ആ വേഡ്സിന്റെറെയൊക്കെ വാല്യൂ എന്തുവാന്ന് മനസ്സിലായതല്ലേ
നമ്മൾ അന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പഠിത്തം കഴിയുമ്പം ജോലിക്ക് പോവും ബോറിങ്ങ് ലൈഫ് നമുക്ക് വരുത്തേ ഇല്ലെന്നാ പക്ഷെ ഇതിപ്പോ വല്ലാത്ത പെടലായി
അതെ സത്യം ഇപ്പഴാണെങ്കി ശരിക്കും നമ്മുടെ കോളേജ് ലൈഫ് അങ്ങ് മിസ് ചെയ്യുവാടി ഞാനിങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഇങ്ങനെ ഓരോ മെമ്മറീസ് ഇപ്പം എന്തെങ്കിലും ഒരു ഡിപ്രഷൻ പോലെ പോലുള്ളൊര് ഇത് ഒക്കെ വരുവാണെങ്കിൽ ഇപ്പം സാഡായിട്ടില്ല നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഒരു ആശ്വാസം നമ്മ നമ്മടെ പണ്ടത്തെ മെമ്മറീസും നമ്മള് ടൂറ് പോയതും ഒക്കെ നമ്മള് ഇങ്ങനെ ആലോചിക്കും ഓരോ പിന്നെ നമ്മള് ചെയ്ത പ്രോജക്റ്റുകള് അത് ഓർമ്മയുണ്ടോ നമ്മൾ പണ്ട് ചെയ്ത പ്രോജക് പ്രോജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ഗ്രൂപ്പ് ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയതും എക്സ്പിരിമെൻറ്സ് ഒ ക്കെ ചെയ്തത് എല്ലാം ഓർമ്മയുണ്ടോ
എന്തുവാരുന്ന് നമ്മുടെ പ്ലാനിന്റെ പേരെന്തുവായിരുന്നു
ആഹ് നമ്മടെ പ്ലാന്റ് മറ്റേ ഇല്ല തുമ്പർജിയ ഗ്രാൻഡി ഫ്ലോറ
നമ്മൾ അതിന്റെ രണ്ട് കളറിലെ ആയിരുന്നില്ലേ ചെയ്തെ എക്സ്പിരിമെന്റ്
അതെ വൈറ്റും ബ്ലൂ ആയിരുന്നു രണ്ട് വെറൈറ്റീസ് ഓ നമ്മളാ പൂ കൊണ്ടോണ്ട് അയ്യോ അതെ അതെ നമ്മള് പൂ പിച്ചാൻ വേണ്ടിട്ടൊക്കെ ഏതൊക്കെ കാടും വീടും ഒക്കെ പോയതാ ഏതൊ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി ഏതൊക്കെ കോളേജുകളിൽ പോയി അതെല്ലാം ഒരു പിന്നെ അത് മാത്രണോ നമ്മുടെ ഹെർബേറിയോ ആയാലും അതേപോലെ തന്നെ എന്തൊക്കെ നമ്മള് ഹെർബേറിയം ഒട്ടിക്കാനായാലും ശരി പിന്നെ നമ്മടെ ലാബിലേക്ക് നമ്മൾ എന്തും മാത്രം പ്ലാൻസ് നമ്മള് നോക്കി നടന്ന് എന്തെല്ലാം കാര്യങ്ങള്
നമ്മള് അന്ന് ഊട്ടീന്ന് കളക്ട് ചെയ്ത പ്ലാന്റില് സ്റ്റഫ് ചെയ്തെ ഒക്കെ അടിപൊളി ആരുന്നല്ലേ
അതെ അതെ അതെ നിന്റെ ഹെർബേറിയം ഒക്കെ ഇപ്പഴും നിന്റെ കയ്യിൽ ഇരിപ്പുണ്ടോ ഇപ്പഴും ഉണ്ടോടി ഹെർബേറിയം ഒക്കെ
ഉണ്ട് ഉണ്ട്
ഞാനും ഞാനും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഉം ഇപ്പം എവിടാന്നൊന്നും അറിയാൻ വയ്യ ഞാൻ എന്റെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാരുന്നു ഇപ്പം ഉണ്ടോന്നോ ഇല്ലിയോന്നോ ഒന്നും അറിയാൻ വയ്യ നോക്കീട്ടും കൊറേ നാളായില്ലേ ഇപ്പം ജീവിത പാച്ചലിന്റെ ഇടയില് അതെല്ലാം
പത്ത് പ്ലാൻസങ്ങാണ്ടല്ലേ വെച്ചെ
ഹലോ ആ എന്താടി കേട്ടില്ല
ഇരുപത് പ്ലാന്റ്സ്
ആനമ്മളന്ന് ആന്ന് തോന്നുന്ന് ഇരുപത് പ്ലാൻസ് എന്തോ നമ്മളന്ന് വെച്ചത് ആ അതെ അതെ അതെ ഓ എല്ലാം നല്ല ഇന്നലെ കഴിഞ്ഞ ഓർമ്മ പക്ഷെ അതൊരു വൈബായിരുന്നു അന്നൊക്കെ അതെന്തോരൂ ഒരു പക്ഷെ ഇപ്പം നമ്മ അന്ന് പ്ലാൻ സ് തെരക്കി പോയതും ഫ്ളവേഴ്സ് തെരക്കി പോയതും എല്ലാം ഒരു പ്രെ പ്രത്യേകം ഒരു വൈ ബായിട്ട് ഇപ്പ തോന്നുന്നല്ലേ?
ലാബിൽ പോയതോർമ്മയുണ്ടോ?
ആ അതെ അതെ എല്ലാം ഓ അതെ അതെ എല്ലാം നല്ല വൈബ് ആയിരുന്നു പിന്നെ ട്രിപ്പായാലും എല്ല നമ്മള് പോയത് നമ്മുടെ ടൂറ് പോയ പ്ലേസുകള് എല്ലാം സൂപ്പർ ആയിരുന്നു. ഉം നിനക്ക് കേക്കുന്നുണ്ടോ ഹലോ.
ഹലോ
ഹലോ കേ
ആടി കേൾക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ആ അപ്പൊ ഞാ നിങ്ങനെ ഇരുന്നപ്പ എനിക്കതൊക്കെ മിസ് ചെയ്ത് അതെ
ടൂറിനുപോയ സ്ഥലങ്ങളീന്ന്. ടൂർന്ന് പോയ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ ഭയങ്കര വല്ലായിരുന്നു. ഓരോടത്ത ഓരോ എക്സ്പീരിയൻസ് അല്ലായിരുന്നു. ഓരോടുത്തുന്ന് കിട്ടിയ എന്ത് വാ നമ്മളെ പഠി കാനുള്ള സംഭവങ്ങ വ്യത്യസ്ത മൊത്തത്തിലെല്ലാം വൈബായിരുന്നു
അതായോ അപ്പൊ ഞാനിങ്ങനെ നമുക്ക് എന്തായാലും നമുക്കിപ്പം എല്ലാവരും അവരവരുടേത യിട്ട രീതിൽ ബിസി ആണല്ലോ അപ്പ ഞാനായാലും ശരി ചെലര്കോഴ്സുകൾ തുടർന്ന് പഠിക്കുന്നത് ചിലർ മാരേജ് ലൈഫായിട്ട് സെറ്റിൽ ആയിട്ട് പോകുന്നത് ചിലര് ജോ ചെയ്യുന്നു അപ്പം എല്ലാവർക്കും ഒരു രണ്ടു ദിവസത്തേക്ക് ഇപ്പം വീട്ടിൽ നിന്നായാലും. കോളേജിനിന്നായാലും ഓഫീസി നിന്നായാലും ഒകെ എല്ലാർകു ഒരു രണ്ട് ദിവസത്തേക്ക് ചിൽ ട്ടാവാൻ വേണ്ടിട്ട് ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് ഫ്രണ്ട്സിന എല്ലാവർക്കും. കൂടി ഒന്ന് ഗെറ്റ് ടുഗതർ കൂടിയാലോക്കെ ഇങ്ങനെ ഒരു പ്ലാനി ണ്ട് അപ്പൊ നിനക്കെന്താഭിപ്രയ? അഭിപ്രായം.
എനിക്ക് നല്ല അഭിപ്രായം നമുക്ക് ട്രിപ്പ് പോവാ രണ്ടു ദിവസത്തേക്ക്.
അതെ അതെ പിന്നെരു കാര്യംന്ന് വെച്ചാല് ആഹ അതെ പിന്നെരു കാര്യംന്ന് വെച്ചാൽ ഇപ്പം എപ്പഴ നമ്മളുടെ പ്ലാനിങ്ങൊക്കെ അറിയല്ലോ നമ്മള് പ്ലാൻ ചെയ്താൽ ആ പ്ലാനി കൊണ്ട് അവിടെങ്ങ് ഇരിക്കത്തതേ ഉള്ളൂ, അങ്ങനെയാണ് കൂടുതല് കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത്. ഇപ്പം ഇനിയായാല ഇപ്പൊ ഒരു രണ്ടു മാസം കഴിഞ്ഞിട്ടുള്ള പ്ലാനാണെങ്കിൽ പോലും നമ്മ ഇപ്പളേ പ്ലാൻ ചെയ്താലേ രണ്ടു മാസം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോവാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ആദ്യം ഒരു ഗ്രൂപ്പ് തൊടങ്ങണം. എന്നിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരെ നമ്മുടെ മെയിൻ ഗ്രൂപ്പിലോട്ട് ആദ്യം ഇങ്ങനെ നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്രൂപ്പ് തുടങ്ങാം. അപ്പം നമ്മുടെ മെയിൻ ഗ്രൂപ്പിലോട്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേ പോലെ ട്രിപ്പ് വരാൻ ഇപ്പോ എല്ലർക്കും ഒരേ സഹര്യവും മാനസിക സ്ഥയും ഹെൽത്ത് കണ്ടീഷനും ഒക്കെ ആവണോന്നില്ലല്ലോ, അപ്പം താല്പര്യമുള്ളവരെ ആ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ ചിലർക്ക് ഏതൊക്കെ, ചിലർക്ക് റൈഡ് ആയിരിക്കും, ചിലർക്ക് കാഴ്ചകളായിരിക്കും ചിലപ്പോം ഇതപ്പോ ഇത് രണ്ടും കൂടി നമുക്ക് ഉൾക്കൊള്ളുന്ന രീതിയില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് സ്ഥലങ്ങളും ബഡ്ജറ്റും മറ്റു കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. അതൊക്കെ നോക്ക അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു നമ്മള് പണ്ട് പോയ ടൂറ് പോയതൊക്കെ വൈബ ആ ആയിരുന്നല്ലേ പിന്നെ ആ ടൈമിലാണെങ്കി ഫുഡിന്റെ കാര്യന്ന് വച്ചാൽ ഞാൻ ആ അദ്യയായിട്ട് ഇത്രയും മാറിയിരിക്കുന്നൊണ്ടായിരിക്കാം. അന്ന് എന്റെ കാൻഡൽ ലൈറ്റ് ഡിന്നറ് നഷ്ടപ്പെട്ട ഓർമ്മയുണ്ടോ എനിക്ക് ഫുഡ് ഫുഡിന്റെ എന്തോ പ്രശ്നം വന്ന് ഗ്യാസ്ട്രബിളോ എന്തോ വന്ന് അതൊക്കെ എനിക്ക് ഇപ്പോ ആലോചിക്കുമ്പോ സങ്കടം വരുന്ന് ആ ഫുഡൊക്കെ ഇപ്പം കിട്ടിയായിരുന്നെങ്കിലന്ന് ഞാൻ ആലോചിച്ചു പോകുന്നുണ്ട്. പക്ഷെ പക്ഷ നല്ല രസ ആയിരുന്നു.
നമുക്ക് അടിപൊളി ഫുഡ് കിട്ടുന്ന സ്പോട്ട് നോക്കിയൊക്കെ പോവാം. സൂപ്പർ ഫുഡും അടിപൊളി ക്ലൈമറ്റും കുറച്ച് അട്വഞ്ചറും എല്ലാം കൂടെ എന്ന സ്ഥലം നോക്കിപ്പോവാം.
അതെ അതെ അടിച്ചു പൊളിക്കണം. അതാ നമുക്ക് ലൈഫ് ടൈം മെമ്മറി നമ്മുടെ കോളേജില അതേ മെമ്മറീസ് തന്നെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കണം.
ഇപ്പം മിക്കാറുള്ളോർക്ക് ഫാമിലി ആയാലോ അപ്പൊ നമുക്ക് ഫാമിലിയും കൂടെ ആഡ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള പ്ലാൻസ് നോക്കാം.
ആ ഫാമിലിന്ന് പറയുമ്പം എന്റെ അഭിപ്രായത്തി ഈ ഫാമിലി വേണ്ട. നമ്മള് ഫ്രണ്ട്സ് പോകുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതും പിന്നെ ഫാമിലിയുടെ കൂടെ പോകുന്നത് രണ്ട് രണ്ട് വൈബ. നമ്മള് നമുക്ക് മെയിൻ യൊന്നു വെച്ച നമ്മുടെ കോളേജ് മെമ്മറിസ് റീക്രിയറ്റ് ചെയ്യുന്നത് ആ ഒരു നൊസ്റ്റാൾജിയ ഫീലിലാ പോവുന്നെ അപ്പ നമുക്ക് ആ ഒരിത് വേണോങ്കി നമ്മളുടെ ആ പണ്ടത്തെ പോലത്തെ നമ്മളടെ ആ എന്തായിരുന്നു അതിന് പറയുന്നത് നമ്മള് എന്തായ മസിനകൂടി ഓർമ്മയണ്ടോ മസിന കൂടി വഴി ഊട്ടിയില് പോയത് അതൊക്കെ പൊളിയായിരിന്നില്ലേ. അന്ന് ആനയെ കണ്ട് മൈലിനെ കണ്ട്, അതെ അതെ അന്ന് നമ്മള് ചായക്കട പോയി ചായ കുടിച്ച്. എല്ലാം നല്ല ആയിര്ന്ന്.
ആഹ് മഞ്ഞും തണുപ്പും മറ്റേ എന്തുവാ സൂര്യോദയവും അടിപൊളി ആയിരുന്നു അതൊക്കെ.
ഊട്ടി പോയപ്പം നമ്മള് ടീ ഫാക്ടറി പോയില്ലേ. എല്ലാം നല്ല രസആയിരുന്നു.
ടീ ഫാക്ടറക്കായി വൈബ് ചോക്ലേറ്റ് ആയിരുന്നു.
ആഹ് അതെ അതെ. അന്നിട്ട് നമ്മള് പിന്നെ എല്ലാ അടിപൊളിയ, പക്ഷെ ഊട്ടിയിലന്ന്‌ വലിയ തണുപ്പില്ലാ യിരുന്നു. എന്നാലും കുഴപ്പ ഇല്ല.
ഉം ശരിയ കറക്റ്റ് നമ്മള് പോയ സമയത്ത് കോടയൊന്നും ഇല്ലായിരുന്നു.
അതെ അതെ. ഉം പിന്നെ നമ്മുടെ മിസ്സന്മാരായാലും ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ നമ്മള അത്രയും മൂന്ന് വർഷം പഠിച്ചാലും കുറച്ചും കൂടി ഇന്റ്രാക്ട് ചെയ്യാൻ പറ്റിയത് അപ്പോഴായിരുന്നു അല്ലേ.
ടീച്ചർമാരുടെ അമ്മ വൈബ് അറിയാൻ പറ്റിയത്
അതെ അതെ. സാറന്മാരുടെ അച്ഛൻ വൈബൂ എല്ലാം അറിയാൻ പറ്റിയായിരുന്നു. പിന്നെ നമ്മുടെ ഏഹ് ഫ്രണ്ട്സ് ആയാലും എല്ലാം സൂപ്പർ ആയിരുന്നു. ഓ സൂപ്പർ ലൈഫ്. പിന്നെ കൂർകി പോയതും നമ്മള് സ്റ്റേ ചെയ്തതും ആ കൂർകില ഓഹ് ആഹ് റിസോർട്ട് ആഹ് നമ്മള് കൂർകി പോയി താമസിച്ച റിസോർട്ടൊക്കെ സെ റ്റായിരുന്നില്ലേ തടിയടെക്കെ ഓ
ചെന്ന ഒറ ചെന്ന എറങ്ങിയപ്പോ ഉള്ള വ്യൂ ഓർ മ്മയുണ്ടോ നല്ല അടിപൊളിയായിട്ട് ലൈറ്റിങ്ങിലിക്കെ ചെയ്ത് അല്ല ലൈറ്റക്കെ ചെയ്ത് സൂ പ്പറാക്കി സെറ്റാക്കിഇട്ടിരുന്നു. തിരിച്ചെറങ്ങിയപ്പോ ഒള്ള വ്യൂ ഓർമ്മണ്ടോ മറ്റേ മു തോം ചുറ്റും മറ്റേ കാപ്പിത്തോട്ടം.
അതെ അതെ ഓഹ് സെറ്റ് അതെ അതെ. അതെ ഇപ്പ ആലോചിക്കുമ്പോ ശെരിക്കും മിസ്സ് ചെയ്യുന്നല്ലേ. നമ്മളാ കാലഘട്ടത്തിലോട്ട് പോയാ മതിയ യെര്ന്ന്. ഇനി നമ്മൾ എവിടെയൊക്കെ പോണം ഇനി നമ്മള് അതേപോലെ നമുക്ക് പ്ലാൻ ചെയ്യണോല്ലോടി. നമ്മൾ ഒരിക്കലും നമുക്ക് നഷ്ടബോധം തോന്നരുത് പോവുന്നത് നമുക്ക് ലൈഫ് ടൈം മെമ്മറി യായിട്ട നമ്മള് തിരിച്ച് വരേണ്ടത് അപ്പം അതേപോലെ നോക്കണം.
നമുക്ക് ലക്ഷദ്വീപ് പാക്കേജ് വല്ലോ നോക്കിയാലോ?
ആഹ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹാടി ലക്ഷദ്വീപ് പോണംന്ന് അതും ഫ്രണ്ട്സിന്റെ കൂടേം കൂടി ഇക്ക് പോവാൻപറ്റിയ അത്രേ സന്തോഷവാ. പക്ഷെ നല്ല ബഡ്ജറ്റ് മാത്രമല്ലാം നമ്മക്ക് കൊറേ പ്രൊസീജിയേഴ്സ്ക്കെ ഉണ്ട് അവിടെ പോണോ
ഇപ്പം നിലവില് അവിട്ത്തെ പ്രൊസീജിയേഴ്സില് എന്തൊക്കെയോ ഓര് വെട്ടി കുറച്ചിട്ടുണ്ട്. നമ്മക്ക് അവിടെ ഓയ് ഇതൊന്നും വേ ണ്ട. എന്തുവാ അവിടെ നമക്ക് അറിയാവുന്ന ആളൊന്നും വേണ്ട നമുക്ക് ഏജൻസി വഴി പെട്ടെന്ന് പോവാ ഇപ്പൊ പിന്നെ ബഡ്ജറ്റ് ആവും.
ഓക്കെ ഓക്കെ ബഡ്ജറ്റ് ആകും അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് അഫോർഡബിൾ ആകോന്ന് അറിയാനും വയ്യ ബട്ട് നമുക്ക് നോക്കാം പിന്നെ അഥവാ കുറച്ച് പേർക്കാണെങ്കി നമുക്ക് എല്ലാവർക്കും കൂടി ഫണ്ട് കറക്റ്റ് ചെയ്ത് നമുക്ക് പോവാൻ നോക്കാം
ഒരുപാട് പേരുണ്ടായിരുന്നെങ്കി ബഡ്ജറ്റ് കറങ്ങി വരുവായിരുന്നു അല്ലെ പിന്നെ നമ്മുക്ക് കേരളത്തിനകത്ത് തന്നെ നോക്കാം നല്ല
പിന്നെ വേറൊരു പ്രശ്നംന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ ചിലർക്ക് ഇപ്പൊ ജോബിന് പോകുന്ന ഒരുഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ലീവ് എടുക്കാൻ പറ്റില്ല പിന്നെ ഫാമിലി ലൈഫ് ഉള്ളവരാണെങ്കിൽ ഒരുപാട് ഇവ്ട്‌ നാള് വീട്ടിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിലേും നമുക്ക് ഒരുപാട് നാൾ പറ്റത്തില്ല മ്മ്ചിലപ്പോം നമുക്ക് ടു ഡെയയ്സ ഒക്കെ ത്രീ ഡെയയ്സ ഒക്കെ നമുക്ക് ചിലപ്പം പാക്കേജിങ്ങ് പറ്റും അപ്പം അതും കൂടി കണക്ക് കൂട്ടിട്ട് വേണം പ്ലാൻ ചെയ്യാന്
ഉം പ്ലേസ് ഫിക്സ് ചെയ്യുമ്പം ആ സംഭവം കൂടെ നോക്കാതെ ചെയ്താ പണി കിട്ടും
അതെ അതെ അപ്പൊ എല്ലാവരുടെയും ആ ഒരു അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ഗ്രൂപ്പ് നോക്കാം ഗ്രൂപ്പിൽ ത് നമ്മുക്ക്ചന്നിട്ട്എല്ലാം കറക്റ്റ് നോക്കി സെറ്റ് ക്കാംഎല്ലാവരോടും എല്ലാം ചോയിച്ച് പണ്ട് നമ്മുടെ കോളേജിൽ ഇട്ടതുപോലെ ഓരോ പ്ലേയ്സും ഇട്ടിട്ട് നമുക്ക് പോള് നോക്കാം അപ്പം കൂടുതലും ഏതാണെന്ന് വെച്ചാ അത് നമുക്ക് സെ നോക്കാം
ഉം നോക്കിട്ട് ആഹ് ഇതിലുള്ള പാക്കേജുകൾ നോക്കാം
അതെ അതെ നമ്മൾ ആരെയും കമ്പല്യ്യ അങ്ങനെയൊന്നുമല്ല എല്ലാവരുടെയും പൂർണ്ണ താല്പര്യത്തിലും സന്തോ ശത്തിലും നമ്മുക്ക് പ്ലാൻ ചെയ്യാം അതെല്ലാം നമുക്ക് അടിച്ചു പൊളിക്കാം എന്തായാലും നമുക്ക് സെറ്റ ആക്കണം ഇത് നമുക്ക് ലൈഫ് ടൈം മെമ്മറിയാണ് ഹലോ കേക്കുന്നുണ്ടോ
ഹലോ ആഹ് കേക്കാളി
ഉം എനിക്ക് ഇപ്പ തന്നെ എക്സൈറ്റ്മെന്റ് ആയിട്ട് പറ്റുന്നില്ല എനിക്ക് ഇപ്പ തന്നെ പോവാാൻ തോന്നുന്നു നാളെ തന്നെ പോവാൻ തോന്നുന്നു ഒട്ടും വെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല
എന്തായാലും നമുക്ക് എല്ലാരോടും ചോദിച്ചിട്ട് ഗ്രൂപ്പിലെ മെസ്സേജ് അനുസരിച്ച് പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ പാക്കേജുകൾ ഇടാം പ്ലേസും പാക്കേജും
അതെ അതെ അതെ അതെ നമുക്ക് അതിന് മുന്നേ അതെ നമുക്ക് പോകുന്ന നമുക്ക് അഥവാ സ്റ്റേ ചെയ്യാനണ്ടെങ്കിൽ അത് സ്റ്റേയിങ് എല്ലാം നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ നോക്കി എല്ലാം കറക്റ്റ് ചെയ്യണം എന്തായാലും ഇപ്രാവശ്യത്തെ ട്രിപ്പ് സെറ്റ ആക്കണം അടിപൊളിയായിരിക്കണം എന്തായാലും നോക്കാം